ഹലോ ആഹ കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖമാണ് അങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല
ഉം എന്താ അവിടത്തൊക്കെ വർത്താനം കാലാവസ്ഥ ഇന്ന് നല്ല വെയിലാട്ടോ ഇന്ന് മഴ പെയ്തിട്ടില്ല
ആ അതേന എവിണ നല്ല വെയില് നല്ലത് എന്നൊന്നും പറരാറ്റില്ല നാലും വെയില ഇണ്ടായിന് മഴ പെയ്തിട്ടല്ല പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോ ഈ ടൈം ആയപ്പോത്തിന് മൂന്നുമണിയൊക്കെ ആയപ്പോത്തിനു ഒരു മൂടൽ ഇങ്ങനെ വന്ന് വേഗം എടുത്ത് വെക്ക അലക്കിട്ടൊതൊക്കെ
അതെ അപ്പൊ അവടെ പെയ്തിട്ടുംണ്ടാവൂല അല്ലെ എടുത്തെച്ചപ്പോ
മഴ പെയ്തില്ല പിന്നെ അങ്ങട് കൊറച്ച് വെയില്
ഇടുമ്പോൾ അതാ ഉള്ള ഇടങ്ങാറ് നമ്മൾ ഈ മഴയും വെയിലും ഇങ്ങനെ നോക്കി അങ്ങോട്ടും അങ്ങോട്ടും വെക്കാൻ നിൽക്കണം ആ വേറെ എവിടെം സ്ഥലല്ല ഹലോ ഹലോ ഹലോ